ലോ, എന്തൊക്കെശേഷം?
ല്ലവർത്താനം. എന്തൊക്കെ അന്റെർ ത്താനം?
സുഖാണ്. എവിടെപ്പള്ളത്?
ഞാപ്പ വീട്ടിലിണ്ട്രാ ജോ?
ഞാന് വീട്ട്ലാണ്.
മ് ഇങ്ങടെന്താ പരിപാടി? -
ന്താ ങ്ങനെ ആ കടക്കാണ്. ഒർ ങ്ങാൻ പോവാൻ നിക്കെന്നു.
മ്. കളിയൊന്നും കാണ്ലില്ലേ. അപ്പോ?
എല്ലാ ദിവസൊന്നും കാണല്യ.
മ്.
ഇയ്യോ?
ഞാനും തന്നെ എപ്പ്ളും കാണ്ലില്ല. ഒറങ്ങണ്ടേ.
അതെ അതെ.
ഒർക്കം കളയാൻ പറ്റുലല്ലോ പ്പൊ. എല്ലാ കളിയും കണ്ടുകൊണ്ട് ഒർക്കം കളയാൻ പറ്റൂലല്ലോ.
ഇല്ല ഇല്ല. എവിടെ കെടക്ക്ണ. ആളുകൾക്ക് വേണ്ടി നമ്മള് ഒറക്കൊയിക്കണ്ടല്ലോ.
അതെ. നമ്മള ആരോഗ്യം നോക്കണ്ടെ അമ്മള്.
അതില് ആരോഗ്യത്തിനാണ് പ്രാധാന്യം ഈ കളി നടക്കുമ്പോ അവിട് ത്തെ ടൈമും ഇവ്ടത്തെ ടൈമും വ്യത്യാസണ്ട്. അവിടെ ഇപ്പോ ആ. നേര്ത്തെ കെയിഞ്ഞിട്ടുണ്ടാവും. ഏ പിന്നെ നമ്മളെ കറിനേകാളും പ്രാധാന്യണ് ആരോഗ്യം. അത് ഈ ഒറക്കം നഷ്ടപ്പെടുത്തിയാല് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നം ങ്ങളുണ്ടലോ. ശാരീരികായിട്ടും, മാൻസികപരമായിട്ടുള്ളപലേ പ്രയാസങ്ങളും
ആഹ. അസെരി നമ്മള്പ്പോ ഹോസ്പിറ്റല് പോവുമ്പളും ഡോട്ടർ മാരായനല്ലേ പറയല്.
അതെ അതെ. ഞാന് ഹോസ്പിറ്റലിൽ പോയ സമയത്തൊക്കെ പിന്നെ എനിക്ക് തുടർച്ചയായിട്ട് ഒരഞ്ചാറ് മാസം തലവേദനണ്ടായി.
ആ.
പ്പ അതിന് ഗുളികളൊക്കെ കുടിച്ചിട്ട് മാറണുണ്ടായിന്നില. അപ്പൊ ഡോക്ടർമാര് കണ്ട് ത്തിന് കാരണം ഏ ഇന്നോട്പ്പർഞ്ഞ ത് ഒറക്കൊഴിച്ചതാണ്ന്നാണ്. പറിണത്. അപ്പോ ഓര് രാത്രി നേര്ത്തെ ഒർങ്ങാൻ പർഞ്ഞതാണ്. അതായത്
ഉം
ഭക്ഷണം എട്ട് മണിക്ക് മുമ്പേലും കഴിച്ചിട്ട് ഒരു പത്ത് ചമണ്ടൂട്ടിലൊക്കായിട്ട് ഒറങ്ങാൻ പറഞ്ഞതേര്ന്നു കാരണം ഒർങ്ങുന്നതിൻ്റെ രണ്ട് മണിക്കൂറ് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് അത്‌ ദഹനം നടക്കണം
ആ
അപ്പോ നമ്മള് പത്ത് മണിക്ക് രാത്രി ഒരു ഉദാഹരണത്തിന് പത്ത് മണിക്ക് ഒർങ്ങുന്നതെങ്കില് പിന്നെ ഒര് എട്ട് മണിക്കേലും ന്തെയ്യ ഭക്ഷണം കഴിക്കാം.
ഉം ആ ടൈം വെച്ച് ചെയ്യാണെങ്കി ആരോഗ്യല്ലേ
ഉം ഉം
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യല്ലേ നമ്മളെ ആരോഗ്യം
ആരോഗ്യമാണ് പിന്നെ ഈ ഒർക്കം നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിണ്ട് അത് ഒന്നാമത് നമ്മുടെ ഈ കയ്യിലുള്ള സാധനം തന്നെ അതായത് ഈ പിന്നെ ഫോണ് ഫോണന്ന് വര് തുന്ന ഈ ഇത് സമയത്തെ നഷ്ട ഒരു ഭാകത്ത് ഫോണിപ്പോൾ ഗുണങ്ങളുണ്ടായേക്കാം ഗുണങ്ങളുണ്ട് പക്ഷേ അത് നമ്മൽ ഉപയോഗിക്കുന്നത് പോലെയാണ് അത് അമിതമായിട്ടുള്ള ഉപയോഗം നമ്മള് വിലപ്പെട്ട സമയം നഷ് ടപ്പെടുത്തുന്നു നമ്മളെ ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു
ഉം എച്ച്ണ്ട് അനുഭവണ്ട് എനക്ക് അനുഭവണ്ട് ഞാന് ഈ നോ മ്പിന് നമ്മളെയ് പിന്നപ്പോ ഫ്രീയല്ലേ വല്ല്യ തെ ഇതൊന്നും ഇല്ലല്ലോ നോൽമ്പിന്റെ ടൈമായോണ്ടേ നമ്മള് രാത്രി നോമ്പോർന്നയിഞ്ഞാല് ഫോൺമെണ്ട് ഇരുന്നയ്ഞ്ഞാല് പിന്നെ ഒർക്കൊന്നൂല്ല്യ പുലർച്ചെ വരെ ഫോണ് മ്മെരിക്ക ഞാനാ ഒരു മാസം വരെ അങ്ങന ഇരുന്നേ ക്കാകെ പ്ര്രശ്നങ്ങളൊക്കൊയി കണ്ണൊക്കെ ആകെ ചൊമച്ച്
അതെതെ അത് നഞമ്മള് പിന്നെ ഫോണിന്റെ ഉപയോഗം ഏ നോമ്പിന്റെ ടൈമാണെങ്കിലും എപ്പളും ഫോണിൻ്റെ ഉപയോഗം കൊറയ്ക്കണം ഫോണിന്റെ ഉപയോഗം ഏ പിന്നെ നിയന്ത്രിക്കണം കാരണം നമുക്കിപ്പോ ഒരു ഒരു ദിവസെങ്കിലും നമ്മള് ഫോണ് ഉപയോഗിക്കാതിരുന്നാല് നമുക്ക് അതിന്റെ ഗുണങ്ങള് നമ്മുടെ ലൈഫില് നല്ല അനുഭവിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തില് കാരണം ഈ ഫോണ്ക്ക്ന്നേ ഉപയോഗിക്കുമ്പോനമുക്കന്നെ സ്വാഭാവികമായിട്ടൊരു തലവേദന പോലെ തോന്നും ബോറടിക്കും
ഉം എല്ല അനുഭവണ്ട് അനുഭവണ്ട് ഉം ഒരു ദിവസം ഫോണ് കേടന്നപ്പളയ് അത് ദിവസം തന്നെ ഒരു സാറിള്ള മാരി
ആ അന്ന് എന്തെങ്കിലും മാറ്റം നമ്മുടെ ജീവിതത്തിലുള്ള പോലെ നമുക്ക് തോന്നും മനസ്സക്കൊരു സമാധാനായിരിക്കും ആ കാരണം ഈ ഫോണ്ന്ന് പറയുന്നത് പിന്നെ നമ്മളെ ഏ ആരോഗ്യത്തെ ഏ നമ്മുടെ കണ്ണിന്റക്കെ ശക്തി ശരീരത്തില് ഒരുപാട് നമ്മളറിയാതെ തന്നെ പലെ രോഗങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇതിലൂടെ വരുന്നുണ്ട്
ആഹ് ര വേണ്ട ഉള്ളില് നടക്കണ നമ്മക്ക് അറിയില്ലല്ലോ ഇപ്പൊ ശരീരത്തിനുള്ളിലിപ്പ ഉള്ളില നട
അതെ അതെ അതെ അതേപോലെ ഈ രാത്രിതിൻ്റെ സ്ക്രീനിന്ന് വരുന്ന ഒരു ലൈറ്റ് അതൊക്കെ കണ്ണിന്റെറെ ഒക്കെ ശക്തി ഏ പിന്നെ കാഴ്ശശക്തി കുറക്ക്ണതാണ് കണ്ണിന്റെ കാശ് ശക്തി നഷ്ട റ്റപ്പെടുണു ഇപ്പൊ നോക്ക പണ്ടത്തെ ആളുകളൾക്കാട്ടിലും കൂടുതൽ ചെറുപ്പക്കാരനെ ഇപ്പൾ കണ്ണട വെക്കാൻ തൊടത്തി കാരണം ഇപ്പ ഈ ഫോണിന്റെ ഉപയോഗം കൂടിയോണ്ടെയ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങള് ഉണ്ടാവാണ് ആരോഗ്യത്തിനും അത് അതുപോലെ തന്നെ സമയത്തിന് നഷ്ടം നമ്മള് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം അപ്പൊ ഈ ഫോണൊക്കൊന്ന് ഉപയോഗിച്ചാ അവിടെ ആ ഓരോ ടൈമും മണിക്കൂറോളം കടന്നു പോകണത് നമ്മൾ അറയിണില്ല അപ്പ ഞമ്മക്ക് ഞമ്മളെ വിലപ്പെട്ട സമയ- ങ്ങളാണ് നഷ്ടപ്പെടുത്തി പോണ്
പണ്ട് പറഞ്ഞാല് ആ പണ്ട് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ടൈം ആയ ഉറങ്ങും ഒരു ടൈം ആ- യാ എണീക്കും
അതൊരു സമാധാനള്ള കാലഘട്ടം അന്ന് ആ സമയം നോക്കാം അപ്പൊ മനസ്സിൽക്കൊരു സമാധാനം ഉണ്ടാവും അതായത് നമ്മളിപ്പോള് നേരത്തെ ഉറങ്ങീട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നേരത്തെ ഉറങ്ങുകയാണെങ്കില് അങ്ങനെ നേരത്തെ ഉറങ്ങിയിട്ട് പ്രഭാതത്തില് നേരത്തെ എണീക്കുന്ന ആ സമയത്ത് പൂക്കളും പക്ഷികളൊക്കെ ഇങ്ങനെ ഉണര- ന്ന ആ സമയത്ത് നല്ല മനസ്സ്ക്കെന്നെ ഒരു സന്തോഷായിരിക്കും അപ്പോ അന്ന ത്തെ ദിവസം മനസ്സിൽ നല്ലൊരു സന്തോഷവും സമാധാനവും ഒരു ഉന്മേഷും നമുക്ക് കിട്ടും നേരെ മറിച്ച് നമ്മളിങ്ങനെ രാ- ത്രി ഉറക്കൊഴിച്ചാൽ പിറ്റേ ദിവസം ഫുള്ള് ആരോഗ്യപരമായിട്ട് ക്ഷീണം തലവേദന ഏ പിന്നെ അങ്ങനെ കട ക്കാൻ തന്നെ തോന്നും അ അതെ അന്നത്തെ ദിവസം തന്നെ പോയ പോലെണ് അപ്പോ നമ്മളിപ്പോൾ ഈ നേരെ മറിച്ച് രാത്രി ഉറക്കം കിട്ടിയാലോ പിറ്റേസം മനസ്സ്
മിനിമം ഒരു ശരാശരി മൻസ്സന് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം അതിലേറെ കൂടാനും പറ്റൂല എട്ട് മണിക്കൂറെലും മിനിമം ഉറങ്ങണം ഒരു മനുഷ്യന് കൂടാനും പറ്റൂല ആറ് മണിക്കൂറിലേറെ കുറയാനും പറ്റൂല
അതെ അത് അത് കുറച്ച് നേരത്തെ പിന്നെ ഉറങ്ങീയിട്ട് നേരത്തെ എണീ എണീക്കുക നേരത്തെ ഒരു പ്രഭാതത്തില് നേരത്തെ എണീക്കുമ്പോ നമ്മക്ക് അനുഭവംണ്ട് ഞാൻ ഒരീസം ഇങ്ങനെ ഫോണിൽ എ റീചാർജ് ചെയ്യുന്ന സമയത്തൊന്ന് നേരത്തെ ഉറങ്ങി നോക്കി അപ്പം പിറ്റേസം മനസ്ക്ക് നല്ല സന്തോഷവും സമാധാനം മനസ്സ്ക്ക് എന്തോ ഒരു നല്ലൊരു ഉന്മേഷം കിട്ടിയ പോലെ
ഉം എനിക്കും ഫീൽ ചെയ്ത് കൊറെ പ്രതിസന്ധികൾ എനിക്കും ഉണ്ടായിട്ട്ണ്ടങ്ങനെ ഫീല് ചയ്തുക്ക്ണ് കൊറേ
റീചാർജ് കഴിയുമ്പോ നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരുന്ന പോലെ തന്നെ നമ്മൾ നിത്യ ആ ഫോണുപയോഗത്തിനൊരു നിയന്ത്രണം ഫോണുപയോഗത്തിൽ കുറച്ചാല് എന്നിട്ട് നേരത്തുറങ്ങിയാല് നമ്മളതിന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളാണ് നമ്മളെ ഉണ്ടാവ ആരോഗ്യത്തിന് ഒരു ഒരുപാട് ഉന്മേഷം കിട്ടും നേരത്തെ ഉറങ്ങിയാലാണല്ലോ നമുക്ക് നേരത്തെ എണീക്കാനുള്ള ഒരു ഉന്മേഷം നല്ല ഉൻ - മേശത്തോടെ നേരത്തെ എണീ ക്കാൻ കഴിയ
ഉം അത് ശരിയാ അയിന് ഇപ്പൊ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങാനും പറ്റില്ല എന്നുള്ളൊരു ഇതക്ക ഉണ്ടല്ലോ ഇപ്പൊ പഠനങ്ങള് പറ- യ്ണ്ടല്ലോ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങിയാലും ശരീരത്തിന് പ്രശ്നാണ്
പന്ത്രണ്ട് മണിന്റെ മുന്നേ ഒറങ്ങണം നമ്മള്
അതെ അതെ അതെ ആ മറ്റേ ഈ ഞാനിപ്പ ഈ അടുത്ത് വായിച്ചു ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ ഏഹ് പെട്ടെന്നുള്ള റ്റാക്ക് ഉറക്കത്തിലുള്ള സൈലന്റ് മറ്റ ഇങ്ങനെ പല പ്രശ്നങ്ങളും വലുത ഉറക്കയിച്ച കാരണമാെന്ന്
ആ
ആ അപ്പൊ ശാരീരികമായിട്ടും ആ ആ അതി പറ്റി പഠിച്ച നല്ല അറിവുള്ള ആളുകളാണ് അതിനെപ്പറ്റിയിട്ട് പറയുന്നത് പിന്നെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗത്തിൽ പറയുന്നുണ്ട് അതായത് ഈ ഉറക്കം ഒഴിച്ചാല് പിന്നെ ഹൃദയം വെപ്പിന്റെയും അങ്ങനെ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണാൻ പെട്ടുള്ള അക്റ്റാക്ക് പോ പോലുള്ള മരണങ്ങൾ അപ്പോൾ ഈ രാത്രി ഉറക്ക കൊഴിച്ചാൽ പെട്ടെന്നുള്ള സൈഡിൻ്റെ അറ്റാക്ക് പോലത്തെ കുറെ പ്രശ്നങ്ങളും വരും അപ്പോ ഒരു ആയുസില് തന്നെ നഷ്ടവാണ്
അതെ അതെ നഞമ്മൾ തന്നെയാണ് മ്മളെ ശരീരത്തെ ഇല്ലാതാക്കണ
ഏഹ്
നമ്മളന്നെയാണ് നമ്മളെ ശരീരം
ശരീരത്തെ നശിപ്പിക്കണത് അപ്പോ നമ്മൾ പിന്നെ നമുക്ക്ന്നെ അറിയാം ഒരു ഉറക്കയിച്ച പിറ്റേ ദിവസം അതായദ് രു പ്രാന്ത ത്തുള്ളൊരവസ്ഥ പോലെ ഒന്നിനന് ഒരുപ്പ ജോലിക്ക് പോകാനോ പഠനത്തിനോ ഏഹ് എങ്ങനെ ഒരു ഉത്സാഹം ഉണ്ടാവല ഇങ്ങനെ വീണ്ടും വീണ്ടും പകല അങ്ങനെ കിടക്കണം തോന്നുന്നു പക്ഷേ നമ്മക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട പകല് ലീവാണല്ലോ പകര് ഉറങ്ങാലോ എന്നൊക്കെ തെറ്റിദ്ധാരണ നമുക്കുണ്ട് പക്ഷെ രാത്രി ഉറ കൊ ഒഴിച്ചിട്ട് പകല എത്ര ഉറങ്ങിട്ടും ആ രാത്രിയുടെ ഉറക്കത്തിന് പകറവൂല രാത്രി ലഭിക്കേണ്ട ആ ഉറക്കം രാത്രി തന്നെ ലഭി
ഉം എന്റെപ്പ പറയാലോ ഇന്നലെ ഇപ്പൊ ബ്രസീലിന്റെ കളി ഉണ്ടായിനല്ലോ അത് കണ്ട് ക കടന്നതിനാല പ ഇന്നപ്പോ എനിക്ക് തല വേദനിക്കണ്
അതെ അതെ അതാ പറഞ്ഞത് അതൊക്കെ ഈ അപ്പൊ ഞമ്മക്ക് മനസ്സിലാവുന്നത് ഈ ഈ ആരോഗ്യത്തിന് വലിയൊരു പ്രശ്നമാണ് എന്ത് ഈ ഉറക്കുമൊഴിക്കുക എന്നുള്ളത് അ നമ്മളതി മാർഗം ആ ഉറക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന രാത്രിയുള്ള ഉറക്കത്തിന് തടസ്സപ്പെടുന്ന കാര്യങ്ങളൊന്ന് മാറി നിൽക്കുക അതായത് ഫോണി ഉപയോഗം കുറക്ക നോക ഇങ്ങനെ നമ്മൾ ക്ഷ ശ്രദ്ധിച്ചാല് അത് നിയന്ത്രിക്കാൻ നമ്മൾ പരിശ്രമിച്ചാല് നമുക്ക് കൈ ചെയ്യാത്ത കാര്യമല്ല അഹ് പരിശ്ര ച്ച് നോക്കിയോ ഒന്ന് രണ്ടു ദിവസം നമ്മുക്ക് ഇങ്ങനെ ഒരു ഏഹ് ചെറിയൊരു മടിയൊക്കെ തോന്നോ ആ പിന്നെ ചെയ നമ്മളള് ശ്രമിച്ചു നോക്കിയാല് ഒരുര് പ്രതിജ്ഞ എടുക്കാ നമ്മള് മനസ്സ കൊണ്ടിട്ട് പ്രതി എടുക ഞാൻ ഫോണൊക്കെ ഓർങുന്നതിൻ്റെ മുമ്പ് തന്നെ മാറ്റിയേക്കും ഫോണിൻ്റെ ഉപയോഗം കുറക്കും നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുന്ന നല്ലൊരു തീരുമാനം എടുത്താൽ നമുക്ക് ആ തീരുമാനത്തിൽ ആ നല്ല തീരുമാനത്തിൽ നമ്മള് ജീവിച്ചാല് നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് പറയയാണെങ്കിൽ ഒരുപാട് വിഷയം നമുക്ക് ഇനിയും പറയാനുണ്ട് ണ്ട് അ നമുക്ക് അടുത്ത കോള്ളിൽ പറയാല്ലേ
ആഹ് ഞാൻ വിളിക്കണ്ടേ കുറച്ച് തലവേദനണ്ട് കുറച്ച് വിസിയ
ഓക്കേ ഓക്കെ ശരി
ഞാ പിന്നെ വിളാട്ടോ എന്നാെ
ഓക്കെ ഓക്കേ ശരി